ഹൌ കേക്കാം പറ്റുന്നുണ്ടോ?
ആഹ് കേൾക്കാം.
രാവിലെ എന്താ എടുക്ക്ന്ന
ഓ രാവിലെ നേരത്തെ എഴുന്നേറ്റ്
ആഹ്
ചായ കുടിക്കണം
ആഹ് ഇന്ന് ജോലിക്കൊക്കെ പോണ്ടായൊ
ഇന്ന് ഞായറാഴ്ച്ചയല്ലേ
ആഹ് അത് ശരിയാണല്ലെ ഞായറാഴ്ച്ച ദിവസം നിങ്ങക്ക് കടയിൽ പോവണ്ടായൊ
വേണ്ട വേണ്ട അവദിയ
ആഹ് കടയിൽ കച്ചവടൊക്കെ എങ്ങനെ പോന്നു
ഓ ഇപ്പൊ വളരെ മോശആ
ആഹ്
പിന്നെ
അവിടെ മഴയൊക്കെയുണ്ടോ
ഓ ഇവിടെ അതെ ഇണ്ടു
ആഹ് തുണിയൊക്കെ ഉണക്കുന്നേ നൊക്കെ
ബലിയ പാട
ആഹ്
ആഹ് ആണ്ട് രണ്ടു പേര്
എത്രതിലൊക്കെ പഠിക്ക്യാ
മോള് ഈ അഞ്ചില് മോൻ മൂന്നില്
ആഹ് എങ്ങനെയ പ്രൈവറ്റാണോ ഗവൺമെന്റിലാണോ പഠിക്കുന്നെ ആഹ് നിങ്ങക്കെന്താ ജോലി
ഗ്ലാസ്‌ ഡോർക്ക്
ആഹ്
വീടിന്റെയൊക്കെ
ആഹ ഇന്റീറിയർ ഒക്കെ ചെയ്യോ
ആഹ ആഹ് എല്ലാം ഉണ്ട്
എങ്ങനെയൊക്കെ റേറ്റ് ഒക്കെ
അത് ഓരോന്നായ്റ്റ് ഓരോ റേറ്റ്കളാണ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് നൈഡവാ നൈഡവാറന്റി അനുസരിച്ച്
ന നമ്മളൊരു വർക്കേപ്പിച്ച വന്ന് ചെയ്തു തര്വോ
പിന്നെ എന്താ എവിടെ വർക്കെന്ന് പറഞ്ഞാ മതി
ആഹ്
ഉം
എങ്ങനേണ് റേറ്റുകളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയോ
അത് ഞാൻ പിന്നെ പറഞ്ഞു തരാ പിന്നെ പോരെ
ആഹ് മതി
ആ ശരി എന്നാ